ഓ അ കേക്ക്ണ് നെറ്റ് ഓഫായിപോയ
ആഹ് അതറിയാതെ സവഡ് കൊണ്ട് തട്ടിട്ട് നെറ്റ് ഓഫ് ആയി പോയി ആഹ് പിന്നെ എന്തൊക്കെയ
പിന്നെ എന്താ
വേറെ അവിടെങ്ങള വിട്ട് കൃഷിയൊക്കെ ഉണ്ടാ
കൃഷി വല്യ കൃഷിയൊന്നുംല്ല ടെറസിന്റെ മുകളിലിങ്ങനെ ചെറുതായിട്ട് വെണ്ടക്ക പയറ് വൈതന ഇതൊക്കെണ്ട് മുളക് എന്നാലും വല്ല്യാ കൃഷിയൊന്നുല്ല്യ
ആ സ്ഥലുണ്ടാവുല കൃഷി ചെയ്യാന്
ആ ഡർസിന് മുകളി സ്ഥലം ണ്ട്
നഹ അല്ലാണ്ട് മറ്റച്ചാതി സ്ഥല ഇല്ല പറമ്പായിട്ടില്ല
പറമ്പ് തന്നെ പറമ്പ്ണ്ട് പക്ഷേ അതില് ഉമ്മന്റെ കോഴികൾ വളർത്തണോണ്ട്
ആഹ് അത് വെ ബാക്കി വെക്കൂലാലൊലേ നശിപ്പിച്ചാളല്ലോ
ആ ഇപ്പൊക്കെ ചീഞ്ഞോല്ല ഇപ്പ മഴക്കാലം ആയോണ്ടൊക്കെ ചീഞ്ഞുപോവാണ് ഇപ്പ ഒന്നും ഉണ്ടാ ഇല്ലാലോ
ആഹ് ആഹ്
ഉം
കുറെ വിളവെടുത്തിരുന്നാ
ആഹ് കുറച്ചൊക്കെ അത്യാവശ്യം അമ്മക്കൊരു ഉപ്പേരിക്കുള്ളൊക്കെ കിട്ടുണ്ട്
ആഹ് അതന്നെ ഒരു സന്തോഷല്ലല്ലേ നമ്മള് ഉണ്ടാക്കി മ്മള എന്നെ കഴിക്കുമ്പോ
ആഹ് ഉണ്ടാക്കി പർക്കുമ്പോ ഒരു വേറെ സന്തോഷാണല്ലോ ഉം എങ്ങക്ക് കൃഷിണ്ടോ
എനക്കും അതുപോലെ തന്നെ പിന്ന പയറും അതെല്ല ആ ഒരു സമയത്ത്ണ്ടന്നെ പിന്നെ ചീഞ്ഞ പോയപ്പ എല്ലാം ഒഴിവാക്കി പിന്നെ പ്പോ പച്ചമുളക് പറങ്കിത്തായി പിന്നെ ചേന ചേ മ്പ് അത്ള്ള സ്ഥലത്ത് കുറച്ച് എന്താ പറയാ
ഏഹ്
ചെറിയൊരു സ്ഥലള്ളൂ മുറ്റവും കഴിച്ചിട്ട് മുറ്റത്തിന്റെ അത്രയും ഇല്ല
ഏഹ്
ഉം ആ ഉള്ള സ്ഥലത്ത് ചെറുതായിട്ട്
എന്റെ ഉപ്പ കൃഷിക്കാരന നല്ലോണം കൃഷി ഉണ്ടാക്കും ഉം അ മറ്റേ പള്ളീന്റെ സ്ഥലം പാട്ടത്തിന് എടുത്തൊട്ട് ങ്ങനെ കൃഷി ഉണ്ടാക്കും
തീനരിക്കല ആഹ്
എല്ലാ കൃഷി ചെയ്യൂ
ആഹ് ചില ആൾക്കാരുണ്ട്ങ്ങനെ അതുപോലെ എന്റെ ഉമ്മാന്റെ ഉമ്മാ നല്ലണം കൃഷി ചെയ്യും എന്ത് സാധനോ അതെന്തായിക്കോട്ടെ ഒന്നാവിടെ ഇതാക്കി കൊടുത്താ മതി നല്ലണ്ണം വിളവെടുക്കയും ചെയ്യും ഉണ്ടാവുകയും ചെയ്യും മ്മാമ എന്ത ചെയ്യും വെറുതെ എന്തു ചെയ്യുന്നാ നമ്മളിപ്പോ ഇ ജ്യൂസ് അടിച്ചാല് ബ ബട്ടർ ആയിക്കോട്ടെ ചിക്കു ആയിക്കോട്ടെ അത അവിടെ വെറുതാടെന്ത്ചെയ്യും കുഴിച്ചിട്ട് കൊടുക്കും. അല്ലെങ്കില് പിന്നെ കപ്പ കേയങ്ങ് കേയങ്ങില്ലേ അറിയോ അവിടെന്താ ആഹ അതിന്റെക്കെ തണ്ട് ഒന്നവിടെ കുത്തി കെടുത്താൽ മതി ശേ പിറ്റേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത്പൊരിച്ച് നോക്കിയാല് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒര്ക്ക് മൂന്ന് പെൺകുട്ടികള ഉള്ളത്?
ആഹ്
പിന്നെ നമ്മള് പിന്നെ അവിടെ പോയാല് ഇങ്ങനെ എന്ത
ഏ
എന്തെങ്കില ഉണ്ടാവും കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉമ്മാമ യൂസ് ചെയ്ത സാധനങ്ങൾ തന്നെ ആഹ ചില ആൾക്കാര അങ്ങനെ ഉണ്ടാവും
ആഹ അങ്ങനെയാണ് ചെി ലോല്ക്ക് കഴിക്കന്ന ഇതാണല്ലോ എന്താട കുയിച്ചിട്ടാലും അവിടെ
അത് ഉമ്മാമനെ പറയ നക്കാ അവിടെ ഉമ്മാ സ്ഥലം വാങ്ങുമ്പോം കൊറെേ സ്ഥലംണ്ട്
ഏക്കറിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഒന്നും ഇല്ല നല്ലോട പക്ഷെ ഇപ്പ അവിടെ ഇല്ലാത്ത സാധനം ഇല്ല.
ആഹ ആഹ ആയി ഒരു താല്പര്യംമാണ് ഞമ്മക്ക്
ആഹ് അമ്മാമ ഏടെ കൂടാനൊന്നും വരൂല കാരണം ന്നച്ചാമ്മമ്മടെ കൃഷി ചെയ്തതായി പോന്നനു പിന്നെ അവിടെയാവുമ്പോ ഉമ്മാമ പാടത്ത് അവിടെ ഇവിടെയല്ലാം ഇറങ്ങീട്ട് കുറെേ സമയംങ്ങ പോവുല്ലോ ഉ ഇവിടെയെല്ലാം വന്നാ പറയും കൂട്ടിലിട്ടത്പോലെയാ ഞാനും എവിടെയും വരൂല എനക്ക് തീരെ വയ്യണ്ടായി കെടുത്തത്തിലായാല് നിങ്ങളെ കൂട്ടംന്നല്ലാണ്ട് അതുവരെ ഞാൻ ഏടുംവരൂലാന്ന്
ഓൽങ്ങനെ കൃഷിന്റെ ഇടെ കൂടെ നടന്ന് ഞൻ അങ്ങനെ നട്ക്ക്ണ ആൾക്കാര ക്ക കയ്യൂലല്ലോ
അതന്ന ഇഷ്ടം പോലെ അടക്കയൊക്കെ എത്ര ഉണ്ടാവന്നാ പക്ഷേ അല്ലാ ഒരുപാട്ണ്ടാവും പല ടൈപ്പിലുള്ള അടക്കയും അങ്ങനെയൊക്കെ ആയിട്ട്
ക്ക ഉമ്മമ്മ ആണോ നോക്ക
ഉമ്മാമ പ്പ ഉമ്മാമേ ആടള്ളു ഉപ്പാപ്പ മരിച്ച് ഉം പിന്നെഅടക്കയായിട്ടും കുരുമുളക്ായിട്ടും പിന്നെ ചക്ക, മാങ്ങ പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ഏകദേശം ഉള്ള സ്ഥലത്ത് മുഴുവ വനായിട്ടും കൃഷി അതൊക്കെ കാപ്പിയും അത്ര ഉണ്ട് നമ്മള കാപ്പിക്കൂരും ഇല്ലേ
ആഹ ആഹ ആഹ
ഉം പിന്നെ
ആ അമ്മ അഹ് കാണുമ്പോ ഒരു സന്തോഷ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വിളവ് ടുത്താ നമ്മൾ തന്നെയാണ് പിന്നെ കീടനാശിനിയ ഒന്നും ഇല്ലാത്ത വെശല്ലാത്ത സാധനമാണല്ലോ
അതന്നെ നല്ല സാധനം ആ ഇപ്പളും ആ ചെറുപ്പത്തിലെല്ല അവിടെ പോയിട്ട് കളിക്കുമ്പോല്ലോ ഇങ്ങനെ എന്താ പറയാ ആ ഒരു സമയത്ത് നല്ലണം കുറച്ചും കൂടെആരോഗ്യള്ള സമയണല്ലോ ആ സമയ ഇപ്പ ഓറ്ക്കുമ്പോ എന്താ പറയാ നമ്മള് പഴേ കാലത്തൊരു സന്തോഷ അ കാലന്നും തിരിച്ച് കിട്ടൂലല്ലേ ഇപ്പഴത്തെ മക്കളെല്ലാം വെറും
ഇപ്പൊ എന്താപ്പത്തെ കൃഷിയുംല്ല വേറെ ഉള്ളവും ഇല്ല ബന്ധുക്കാരും ഇല്ല കുടുംബക്ക
ഒന്നുല്ല ഒരു പുറത്ത് പോയി കളിയും ഇല്ല നമ്മക്കിട്ട് പറഞ്ഞേക്കാനും പേടിയ ഇപ്പൊ
ആഹ് ഇപ്പൊ പറഞ്ഞേക്കാനും പറ്റൂല പൊറത്തിറക്കി വിടാനും പറ്റൂല ഇപ്പൊ
ഇല്ല എനിക്ക് പേടിയാ എന്റെ മോളെ ഞാന് എവിടെപറഞ്ഞക്കുന്നുണ്ട ഞാൻ പറഞ്ഞ പോവാ വേഗം വരുവാ കാരണം വച്ചാൽ പേടിയാ ഇപ്പഴത്തെ ന്യൂസല്ലാത അങ്ങനത്തതല്ലേ
ഇപ്പ താ മക്കള് സ്കൂള മദ്രസൽ പറഞ്ഞേക്കാൻ വരെമ്മ പേടിയാ വരുന്ന വരേ നമ്മഎന്തൊരു വേ ചാറാ എന്താണ് ഒരു ഇത്തിരി നേരം വൈകിയാ നമ്മൾ ടെൻഷൻ ആണല്ലോ
അതന്നെ എല്ലാം കൊണ്ടോ പിന്നെ എന്തെങ്കും നായി ഇല്ല അങ്ങനെ എന്താക്ക ഉണ്ടാവുന്നന്ന് പേടി മനുഷന്മാരെ തന്നെ അതും പേടി
ആഹ് ഇപ്പംആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലാണ് സ്വന്തം െപാ രേല്ള്ളആൾക്കാര തന്നെ വിശ്വസിക്കാൻ പറ്റാത്തരു
അത് നമ്മളെല്ലാം ചെറുപ്പം ആദൃം എല്ലാടെ താമസിക്കാനൊക്കെ പോകൂലേ ഉമ്മൻ്റെ കുടുംബത്തിലും ഉപ്പ കുടുംബത്തിലല്ലോ ഇപ്പം പേടിയല്ലേ മക്കളെല്ലാം അയക്കാന്
ഈ ഒരു സംഭവം പറഞ്ഞാ അന്നൊന്നും അങ്ങനെ അത്ര ഒരു അറിയൂലല്ലോ അങ്ങനെ എവിടെയും പറയ്ണതും കേക്കൂ കൂല ഇപ്പൊ എവിടെ നോക്കിയാലും മക്കളെ വിടാൻ പറ്റാത്തൊരു ഇതാണല്ലോ പെൺകുട്ടികളാ
എന്താച്ചാല് എന്തോ ഇപ്പൊ കേൾക്കുന്നത് അതെന്നെല്ലേ പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് പേടിയാ ആഹ്
ഞൻ എന്റെ മോളേ എങ്ങോട്ടും ഞാൻ വിടലില്ല
അതുപോലെ തന്നെയെന്ന ഞാനും എന്റെ വീട്ടില് പറഞ്ഞേക്കുന്നല്ലാണ്ട് വേറെ ഇവിടെയും എന്ത് ചെയ്യൂല പറഞ്ഞേക്കൂല അത് വരെ നമ്മളിപ്പോ കസിൻസ് എല്ലാം വന്ന് എല്ലാവരും ഒന്നിച്ച് കിടത്താനൊക്കെ പോടിയാ കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെ ആയതോണ്ട്
ആഹ് കാലം അങ്ങനെയാണ് പണ്ടൊക്കെ ഇൻക്കൊക്കെ അറിയ ഇമ്മാന്റെ വീട്ടിലൊക്കെ പോയ എല്ലാരും ഒരുമിച്ചിരുന്ന് നൽത്തോ എവിടെ ഉള്ള സ്ഥല സ്ഥലത്ത് കടുക്ക ഇപ്പം അത് പറ്റൂല ഇപ്പൊ
ഇല്ലാ ഇപ്പൊ ഒന്നാമത്ത് ചെറിയ കുട്ട്യേൾക്ക് എല്ലാം അറിയും ചെയ്യാം
ആഹ് അറിയാം ഇപ്പം ഈ മൊബൈൽ എല്ലാം കാണുകണല്ലോ മക്കള് ചെറുപ്പം തൊട്ടെ
ആഹ്
ഉം
പിന്നെ
പിന്നെന്താ ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞാല് മറ്റേ നമ്മളെ അടുത്തുന്ന് തന്നെ മക്കളെ മാറ്റി കെടത്ത കിടത്തണം എന്നാണല്ലോ പറയാ പണ്ടൊക്കെ എത്രോ എത്രോ വലുതാവ്ണെ വരെ എൻ്റെ ഉമ്മൻ്റിം ഉപ്പൻ്റിം അടുത്ത് കടന്ന്ണ് ഇപ്പം അങ്ങനെ കടത്തരുത് ഒരു കാലം കഴിഞ്ഞാ ഓലെ മാറ്റി കടത്തണം ന്നാ
അതന്നെ അത് പിന്നെ നമ്മളെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ടല്ലോ പത്ത് വയസ്സ് കഴിഞ്ഞാ കുട്ടികളെ മാറ്റിക്കെടുത്തണംന്ന് ഉം
ഉം
പിന്നെ ഞാൻ എന്റെ മോക്ക് ഇപ്പയേ ഇങ്ങനെ പറയും ഞൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മാറിക്കെട മാറിക്കിടക്കാ കാരണം എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് മാറിക്കിടക്കുമ്പോൾ ഓൽക്കൊരു
വേഷ്മം ആണല്ലോ ഇതാ ഇന്റെ മോള് ഇപ്പയ്ന് ഓള് ഉമ്മന്റെ അടുത്ത് ഇവിടെ ഉമ്മൻ്റെ അടുത്ത് പോയി കടക്കാന്ന് പറയുമ്പോ എനിക്കൊരു എന്തരു സങ്കടം എനിക്ക് എന്റെ അടുത്തന്നെ കടത്തണംന്ന ഒരുതാ
അതുപോലെ എന്റെ മക്കള് വേറെ ആരടുത്തും കടുക്കൂല എന്റെ ഉമ്മയും ആര് വന്നാലും ഓര്ക്ക് ഏൻ്റെടുത്ത് തന്നെ കെടക്കണം അത് ബുദ്ധിമുട്ട് തന്നെയാ പറഞ്ഞ് പറഞ്ഞ് എന്ത് ചെയ്യണം അവരെ മനസ്സലാക്കി കൊണ്ടുവരണം ഉം
അങ്ങനെ മാണോ അല്ലേ പിന്നെ ഏതായാലും മാറ്റി കിടത്തണല്ലോ നമ്മളിപ്പളെ അപ്പൊ ഒരു ബുദ്ധിമുട്ടാവൂല പെട്ടെന്ന് ഇതാക്ക്മ്പോ ഓല്ക്കൊരു എടങ്ങാറാണല്ലോ
അതെന്നെ ആഹ് ആഹ് ആഹ് പിന്നെ ഇപ്പൊ ഓരോ ന്യൂസ് കേക്ക്ന്നത് ഇത് തന്നെല്ലേ ചെറിയ മക്കളൊക്കെ
ഉം ഇതെന്നെ സ്കൂള്ല് വരെ വിടാം പേടിയാ ഇപ്പൊ
അതന്നെ ഞാനും ഉ ഉസ്കൂളും മദ്രസ്സും വി ട്ട് വന്നാല് ഏ ടു സെഡ് എല്ലേം ചോയിച്ച് മനസ്സിലാക്കാ ഓരോട്ക്കൂടി കൊറച്ച് സമയം ഇരിന്നിട്ട് ഇന്ന് എന്തെക്കെയാ സ്കൂള് വിശേഷം എന്നാ സംഭവി തിന്നാന്ന്ള്ളെ ഇള്ളത്
ആഹ് മ് ചോയ്ക്കണം നമ്മൾ ചോയ്ക്കണം നമ്മളെന്നും ചോയ് ക്കണം ഇന്നാലേ അമ്മളെ മക്കള് എന്തോണ്ടായിന്ന്ള്ളതെ
രണ്ടാൾക്കാരു അങ്ങനെയാ സ്കൂൾ മദ്രസ്സല്ലാം വിട്ട് വന്ന കൊറെ സമയം വെക്കാതെ കൊറേ സംസാരിക്കും എ ടു സെറ്റന്നാ നട് ന്നത് അവടെ എന്ത് സംഭവിച്ചു അതോണ്ടൊര് സമാധാനാ കൊറ്ച്ച് സമയം കേട്ട്ന്ന് കൊട്ത്താലും
ഞമ്മള് കേക്കും വാണം ന്നാലേ ഓല് പറയുള്ളൂ. ഇതമ്മള് തെര് ക്കാണ് യർഞ്ഞ നമ്മള് കേൾക്കാതെന്നാ പിന്നെ ഓല് പറയൂല പി
ഇല്ല പറയൂല ഞാൻ കേട്ട് വെരുമ്പതന്നെ ഏഹ് അതാ ഞാൻ വരുമ്പോ രണ്ടാളോടും ചൊയ്കത് ഇന്നെന്താ സ്കൂള് വിശേഷന്ന് അപ്പൊ ഇന്ന് ചെറിയ ആൾക്ക് സ്കൂൾ ഇല്ല ഇപ്പൊ മൂത്താൾക്ക് സ്കൂള് വിട്ട് കയറി വരുമ്പോ തന്നെ ചോയ്ക്ക ചാച്ചാ ഇന്നെന്താ സ്കൂളിലെ വിശേഷം? എന്തല്ല എന്നന്നെന്നാ സംഭവിചെ
എന്നും കേക്കണതാണല്ലോ
ഓളോടും ചോയിക്കും മറ്റുള്ളോടും ചോയ്ക്കും അതുകൊണ്ട് ഇവള് വന്ന് കേറുംമ്പോം തന്നെ ഇവള് ചോയ്ക്കുന്ന്. സ്കൂളെ വിശേഷം.
ഏ ൻ്റെ മോളാദ്യം ന്നും പറയുലേനി പറയാൻ മടിയേനി എന്താപ്പ അഹ് ഇപ്പൊ ഞാ എന്നും സ്ഥിരായിട്ട് ചോയി ഇപ്പൊ ഓള് വന്നാല് ഇന്നെന്താ മിസ്സെന്താ പറ്ഞ്ഞേ എന്താ ആക്കിയേന്ന് മു ഴുവൻ ചോയ്ക്കും അപ്പൊ പിന് പറയും ഇപ്പെല്ലാം പറയും
ആഹ് നമ്മള് കേ ട്ട് നിന്നോട്താ പിന്നെ ഓര്ക്ക് നമ്മക്ക് അത് കേക്കാനൊര് ആവേശം ഇണ്ട്ന്ന് തോന്നുമ്പോ ഓരന്തെയ്യും സ്വധവേ ഇങ്ങ
ആഹ് പറിയും അമ്മള് കേക്കാ ഇതമ്മളെ തെരക്കു ആണ് പറ്ഞ്ഞ് ഞമ്മള് പോയീണ്ടേൽ പിന്നെ ഓല് പറയൂല്ല
ആഹ് ഞാൻ എന്ത് തെരക്കാണെങ്കിലും ഓരഅവടന്ന്പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ട്ന്ന് പറഞ്ഞിട്ടിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഓരിങ്ങനെ പറയയും ചെയ്യും ഉം
ഇപ്പത്ത കാലം ങ്ങനെണല്ലോ
അതന്നെ.
ഞാൻ എന്റെ മോള് സ്കൂൾ പോണേന്റെ മുന്നേ പറഞ്ഞ് കൊട്ക്കല എങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ പർഞ്ഞൊട്ക്കും ഓലെ മൻസ്സിലാ എന്തൊക്കെ ഏതൊക്കെ വാണ്ടാന്ന്. എന്താണ്ന്ന്ള്ളെ.
അതന്നെ ഇപ്പൊ ഞാൻ പറയും സ്കൂൾന്ന് ഫസ്റ്റ് ഒന്നാം ക്ലാസ് മുതലേ അല്ലേ എൽ കെ ജി മുതലേ നമ്മളെ ഗുഡ്ടചും ബേടചും കുട്ട്യക്ക് പർഞ്ഞ് കൊട്ക്കണം.
പർഞ്ഞ് കൊട്ക്കണം ഞാൻ പർഞ്ഞ് കൊട്ക്കല്
ന്നാ പിന്നെ ശരിയന്നാ.
ആഹ്.